ഹലോ ആഹ് കേൾക്കുന്നുണ്ടോ? ആഹ് കേക്കാം കേക്കാം. ആഹ് അത് പിന്നെ എന്റെയാന്നെ ഇത് നോക്കാൻ ഒക്കുന്നില്ല കേട്ടോ. നെറ്റില്ലാത്തോണ്ടേ ഈ മൊബൈല് ഡേറ്റയില് റീഫ്രഷ് ചെയ്തു വരുന്നില്ല.
ലോഡ് ആവുന്നില്ല.
ആഹ് ലോഡ് ആവുന്നില്ല. അപ്പം പറയുന്നെ നെറ്റ് നോക്ക് നെറ്റ് നോക്കെന്നും പറഞ്ഞോണ്ടിരിക്കുവാ.
ആഹ് അതീ ചെല ആപ്പിനെല്ലാം നല്ല ഇത് വേണം. നെറ്റിന് ഇതെങ്കിലേ വരൂ.
ആഹ് എതുവായാലും തേർട്ടി കംപ്ലീറ്റ് ആക്കി. അത് അത് ഇനിയിപ്പം വരട്ടെ. വരുമ്പം റീ ഇത് ചെയ്യും.
അവൾക്കിന്ന് പോയ ജോലി?
ആഹ് അവക്ക് ഇന്ന് പോകണമായിരുന്നു. ഇന്നലെ പോകേണ്ടായിരുന്നു. ഇന്നലെ പിള്ളേർക്ക് എക്സാമായിരുന്നു. ഇന്ന് പോവായിരുന്നു ഉം ഉം.
കൂട്ടി കൊടുത്തോ പിന്നെ ഇല്ലന്നു തോന്നുന്ന് ഈ ശമ്പളം ശമ്പളം പിന്നെ കൂട്ടിയായിരുന്നു ഇടയ്ക്ക് വെച്ചങ്ങാണ്ട് കൂട്ടയിട്ട് ഇല്ലപിന്നെ കൊറ
അല്ല ഇപ്പൊ ഇച്ചിരി കൂട്ടിയന്ന് തോന്നുന്ന്.
പന്ത്രണ്ടാാക്കി
ആ.. ഈ.. പിള്ളേരില്ലാത്തണ്ട് ആരുും ഇല്ലല്ലോ ടി അയന്നെ ഈ വർഷം കൂടെ മ്മക്ക് പാനക്കൂ ആഹ് അല്ലെ അപ്പം നിയ്ക്കാൻ വേണ്ടി ഇച്ചിരി കൂട്ടി കൊടുത്തെന്ന് തോന്നു പന്ത്രണ്ടങ്ങാട്ടാ.
ഇപ്പം പത്രത്തി കെടക്കുന്ന കണ്ടു.
എടീ അത് പിള്ളോര് ചെല്ലുവായിരുന്നു കേട്ടോ ഇവർക്ക് വേണങ്കി നടത്താം, ആ പ്രിൻസിപ്പള്ച് ശരിയല്ലടേയ് അയാള അങ് പറഞ്ഞ് വിടും, വ്ള്പറഞ്ഞ് എത്ര പുള്ളേര് വന്നെന്ന്. പത്തിരുപത് പുള്ളാര് വന്നേയാടെയ് ആ യാക്ക് അയാള് പറയൂ ഈ സ്ഥാപനം ഇനി പൂട്ടാൻ പോവ്വാ നിങ്ങള് വേറെ എവടെങ്കിലും പോയാ അഡ്മിഷം മേടിക്ക് ഒള്ള പുള്ള അയാൾക്ക് എങ്ങനീലും ഏ
അതന്നേ നിർത്തീട്ട് വേറെന്തേലും തൊടങ്ങാലേ.
ആയിരിക്കും. അപ്പൊ ഇവള് പറയാ എത്ര പുള്ളേര് കഴിഞ്ഞ പ്രാശ്യത്തേക്കായിലും വന്നാരു കഴിഞ്ഞ പ്രാശ്യാം വന്നായിരുന്നു നാലഞ്ചാറെണ്ണം. ആഹ്‌ എണ്ണത്തിനെ പിടിച്ചു നി ആഹ് പിടിച്ച് നിർത്തിയാൽ മതിയായിരുന്നു, ഇയാള് അങ്ങ് പറഞ്ഞ് വിട്ട് ഇന്നും ഇപ്രാവശ്യാം ഒത്തിരി പിള്ളേര് വന്നന്ന് അപ്പൊ ഇവ്ള് പറയാ ഇനി പ്പാരിം എടുത്തിട്ടില്ല അപ്പൊ മാർച്ച് വരേ ഒള്ളൂ. ഫെബ്രുവരി അയാള് വരുമ്പം പോയാ നെക്കൊണ്ട് നിയ്ക്കുവാ യ് വള്.
ആഹ്
അയാളോട് പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരിയിലേക്ക് കൊണ്ടു പോണം ഇനിയിപ്പോ അയാള് ഒക്ടോബറിൽ വരും. ഒക്ടോബറിലാന്നോന്ന് ഒക്ടോബറാണ് ആഹ് സെപ് ആഹ് ആഹ് സെപ് റ്റംബറ് അവസാനം ഒക്ടോബറ് ആ അത് കഴിയമ്പം കൊണ്ടു പോണന്നൊക്കെ പറഞ്ഞോണ്ട് നി ച്ച് അയാള് കൊടുത്തിട്ടുണ്ട്, ആഹ്‌ ആഹ്‌. പിന്നെ ഇവടെ നമക്ക് ഇതും ഇല്ലാതെ പിന്നെ വെറുതെ നിക്കല്ല്യോ.
അങ്ങേരുടെ അടുത്ത് പിടിച്ചിരിക്കണം എന്ന് വരെ ഉം.
ഏഹ്‌
അതുവരെ ഇങ്ങേരുടടുത്ത് പിടിച്ച് നിയ്ക്കാ, അപ്പോഴത്തേക്ക് അയാൾ അടുത്ത വർഷം പൂട്ടിയാലും കൊഴ
ആഹ് ഹാ പൂട്ടിയാലും കൊഴപ്പുല്ല അവക്ക് സാ ഫെബ്രുവരിആമ്പഴത്തേനെങ്ങ് പോയാലേയ് ആഹ്‌ കൊഴപ്പവില്ല. ആഹ് അങ്ങനെ പോട്ടെന്ന് വിചാരിച്ച്.
ഡിഗ്ഗിരി പഠിക്കാ ആളില്ല. ഓ മറ്റേ അദ്ധ്യാപകർക്ക് ജോലിയില്ല കോളേജി പഠിക്കാ ആരും വര്ന്നില്ല.
ആ ആ ആ ആന്നടീ പിള്ളേര് കൊറവാ കേട്ടോ ഇപ്രാവശ്യം പക്ഷെ ഇചിരിയൂടെ ഒണ്ടായിരുന്നെന്ന് ഇവ്ള് പറഞ്ഞ് ഇവടെ പുള്ളേര് പ്പ വന്നേയാ ഇവർക്ക് വേണങ്കി ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടോവാ നമ്മള വടെ അപ്പൊ ഇവള് ഇവരൊക്കെ കൊണ്ടുവന്നിയാ പിള്ളോരൂകളെ. അപ്പളത്തേനി ഇയാള് പറയും യൂ ഇവടെയാരുല്ല ഇത് പൂട്ടാൻ നിക്കുവാ നിങ്ങള് വേറെ പോയി
ഉംഹ് അങ്ങനെ എന്നാ പിള്ളേരെ ഒള്ളത് നോക്കുവല്ലാ.
എനിക്ക് തോന്നിയിപ്പം ആർക്കും ഡിഗ്രി വേ താ തൊന്ന് കേട്ടോ എല്ലാരും തൊഴികോസ് പോവ്വാ.
ആഹ് തൊഴിക്കോഴ്സ് മാത്രല്ലടീ എല്ലാ എണ്ണം വിദേശങ്ങളിലോട്ട് ചാട് വായിരുന്നു ഇത്രേംനാള് അപ്പൊ ഇവള് പാ കേറിയ സമയത്ത് എന്തോരു പുള്ളേരാ രുന്നന്നറിയാമൊ ഇവടെ വരെ ഡൊണേഷൻ കൊടുത്താ നി ഫീസ് കൊടുത്തു പഠി ക്കുന്നത് ഡൊണേഷനും കൊടു
ആഹ് ഡൊണേഷൻ കൊടുക്കും പിന്നെ ഫീസും കൂടെ കൊടു തര്ന്ന് കൂടെ പഠിച്ചേ അപ്പം പിനെ. പിന്നെന്തോയ്തീ വിദേശങ്ങളിലോട്ട് ചാടി ഇപ്പൊ ഈ വിദേശങ്ങളിലൊര് - ഇച്ചിരിയൊരു പിടിത്തംഉണ്ട് കെട്ടോ എല്ലാത്തിനും കൂടെ ചാടാഒ ക്കത്തില്ലെന്നു തോന്നു ഈ ബ്രിട്ടണ്ലും
എന്തെക്കെയോ ന്നെയമാക്കിക്ക്‌ണ്.
ആ ന്നിയമൊആക്കി എല്ലാത്തിലും കുടെ അങ്ങോട്ട് ച്ചാടാ ഒക്കത്തില്ല അത്കൊണ്ടായിരിക്കും ഇപ്രാവിശ്- ട്ടോള് പറഞ് ഇച്ചിരി പുള്ളാരെക്കെ വന്നായ്ര്ന്നന്ന് അ പത്തി- രൂ പുള്ളേരൊക്കെ വന്ന് വേണങ്കി പിടിച്ചിക്കായ്ര്ന്ന് അയാളൊടനെ പറഞ്ഞങ്ങ് വിട്ട്. ആളഡ്മിഷൻ കൊടുത്തില്ല മ് അങ്ങനൊരു- ആ അവള് പറയുവാ ഇഞ്ഞിപ്പം ഫെബ്രുവരി വെരേ-
വേലും പിടിച്ച് നിന്നിട്ട്.
ആ അവ്ളങ്ങ്-
അ
ന്നാ പുവാന്നുള്ള ചിന്തയിലിങ്ങനെ ന്നിക്കുവാ.
ആ അങ്ങനെ അ അതെ അ ഏ എന്തായ്ലും ഇനി ഉണ്ട- ടനെ ഇപ്പഴേ അടക്കത്തില്ലല്ലോ ഇപ്പം തൊടങ്ങിയ കാരണതൊണ്ടടക്കത്തില്ല.
ഇമ്മിണി പോവാ മറ്റേപുള്ളാര്ണ്ട്റി.
ആ ഹ്
ക്ലിയറിന്റെയോ അങ്ങോട്ട് പിള്ളേര് കിടപ്പുണ്ട് സെമിസ്റ്ററിന്റെ. ആ പിള്ളേരേം കൂടെ എറക്കി വിടും.
ഇനിയിപ്പൊ അടുത്ത വർഷം തൊട്ടൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ലന്ന് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും.
ആഹ ആ എടേ അടുത്ത വർഷോയാലും കിട്ടുവായ്ര്ന്ന് ഇയാള് ന്നമ്മള് മേ- മുകളി ഇരിക്കുന്നവർക്ക് ന്നല്ലപോലെ ഇരുന്നാലേ ഒരു സ്ഥാപനൊക്കെ ന്നല്ലതായിട്ട് വെരൂ.
അയാള് മടുത്തായിരിക്കും വേറെ വല്ലതു ന്നോക്കാനായിരിക്കും.
അയാക്ക് വേറെ ഇതിലും അയാടെ ശമ്പളം കൊറച്ചായിരുന്നു കെട്ടോ പ്രിൻസിപ്പളിന്റെ. ആശമ്പളം കൊറച്ചായിരുന്നു അപ്പൊ അയാള് വിചാരിക്കും അയാളെന്തിനാ ഇങ്ങനെ ചുമ്മാ കുത്തിയിരിക്ക്‌ന്നെ.
കൊണ്ടിരിക്കുന്നേ
ആ ആ ആ ആ ഹ് അപ്പം പത്ത് ന്നാപ്പയ്നായിരം രൂപയായിരുന്നു ഇവന്മാരൊക്കെ ശമ്പളം. പോളാം കെട്ടോ ഇ പ്രിൻസിപ്പിളിനെ അത് കൊറച്- റച്ച് എത്രങ്ങാട്ടാക്കിയെന്ന് തോന്നുന്നു എത്രാന്നാ. ആ ഒക്കെയാക്കി അപ്പഅയാള് വിചാരിക്കും ഇനിയിപ്പ ഇതങ് അടഞ്ഞ് കഴിഞഅയാ- ള് വേറെ എന്തേലൊക്കെ ഒപ്പിച്ച് കാണും അടുത്തവർഷത്തെനെ. ഇത് വേറെ ഇന്ന് പിനെ കോളേജിലേ യാര്ന്നടേ. കോവറേജിലെ റിട്ടേ ടായവന്മാര ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അയ്ന്റെ പെൻഷനും ഉണ്ട് ഇതിന്റെ ശമ്പളവും ഉണ്ട്.
എന്നട്ടും ഇത് പോരായോ ഇവർക്ക്. അല്ലേല് അല്ലേലും ഇതില് കിട്ടുന്നത് കൊണ്ട് അല്ലേലും ആക്രാന്ത എല്ലാ-
ആന്ന് ആന്ന് അതിന്റെ ഏ റിട്ടേഡായോരാ.
പെൻഷനുണ്ടോ?
ഈ കോളേജി എസ്സൻ കോളേജിതനെ വേറെ ഇര്ന്നിട്ട് റിട്ടേടായോരാ.
അതാ പെൻഷൻതനെ കാണും ഒരു ഒത്തിരി പിന്നെ അത് കൂടാതിതും.
ഒരു ലക്ഷം ഒന്നും ആയിരിക്കത്തില്ല ഇവരൊക്കെ പിരിയുമ്പഴേ ഇ. - പിനെ സാധാ എ ൽ ടി ക്കുണ്ട് പത്തങ്ങട്ടി രൂപ പെൻഷനൊക്കെ പിനിവരൊക്കെ ഇവരെക്കെ ക്കെ കാര്യം പറയണോ.
ഇപ്പ പത്ത് രൂപ കിട്ടിയാ മതി വന്നോ അപ്പഴ അമ്മ
ഓ സത്ത്യവാ എന്നും ആലോഴിച്ചോണ്ടിരിക്കുന്ന നമ്മള്
അത് അല്ലേലെ ലും കിട്ടും തോറും നമുക്ക് പിന്നേം വേണം അത് വേണം ഇത് വേണോന്നുള്ളെ നമ്മളിപ്പം പത്ത് രൂപക്ക് ഇരിക്ക്യെ
സ
കടി അപ്പൊ അത് കിട്ടി കഴിഴുമ്പോ വിചാരി
ആ ശരി ഇരുപത് കിട്ടിയട്ടൊള്ളൂ
ആ ആ ഇതുകൊണ്ടൊന്നും കാര്യം നടക്കുന്നില്ല എന്നാ ഇനിയിപ്പോ ഇരുപത് കിട്ടാം പാ അങ്ങനെ അങ്ങനെ അതാ ഈ മ പൈസയുടെ കുഴപ്പം അതാ
ത്തന്നെ വേണം ഇത്തിരി രൂപകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യിന്ന നമ്മള്
ആ അഡ്ജസ്റ്റ് ഒക്ക ചെയ്യും കേട്ടോ അത് ഈ മണിയുടെ ഇത അങ്ങെനാ കിട്ടും തോറും അത് പിന്നെ അറെം കുറ്റമല്ല കേട്ടോ
നമ്മളായാലും അങ്ങന തന്നാ നമ്മളിപ്പൊ ഇരുന്ന് ഇങ്ങനെ പറയും കിട്ടി കഴിയുമ്പോ പറയൂ ഇച്ചിരിയും കൂടെ ഉണ്ടായിരുന്നെങ്കില് എന്നും പർഞ്ഞോണ്ടിരിക്കും
ഉം
ഉം ആ
ന്തൊടെ
അല്ല എന്തായാലും ഇന്നൊരു വെളിച്ചം വെയിലൊക്കെ കാണുന്ന്
അയ്യോ രാവിലെ ഭയങ്കര മഴയല്ലായിരുന്നോ
ഇവടെ വെല്ലി ഇവടെ മഴ ചാറ്റലെ
അയ്യോ ഇവടെ നല്ല മഴയായിരുന്നടേ രാവിലെ തൊട്ട് ഇന്നലെ രാത്രിയിലും എല്ലാം മഴയായിരുന്നു ഞാൻ വിജാരി കൊച്ചു പിള്ളേര് എങ്ങനെ പോവു ആ കൊച് കൊച്ചു ഒന്നാമത് ചോമയും കൂടായി എങ്ങനെ പോവന്ന് എന്തുവായാലും അത് പോയപ്പോഴത്തേനങ്ങ് തെളിഞ്ഞ് ഞങ്ങള് റൊഡി പോയപ്പോഴേ കോടയൊന്നും എടുത്തോണ്ട് പോയില്ല
അവധിയില്ല രണ്ടു ദിവസം ഇനി പോവണ്ടാലോ
ആ രണ്ടൂസം പോണ്ട അത് കാര്യായി
പരീക്ഷ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലൊക്കെ വരുന്ന്
ആ ഈ പിള്ളേർക്കയിനു മുമ്പ്ണ്ടറേ ഏതാണ്ട് ഹാഫോ ഹാഫ് അല്ല ഹാഫിയർലി എല്ല അഴിന് മുമ്പൊരു കുന്തം ഉണ്ടല്ലേ പേരങ്ങ് മറ
ആ അല്ല മിട് ടെമ് ഒന്നു അല്ല
മിഡ് ടൈം അല്ല ഹാഫ് ഇയർലി ഇനി നടക്കുന്നത ഒക്ടോബറ്
ആ
ഇതിപ്പോ ജൂലൈ അവസാനം എങ്ങാട്ട് പകുതി വെച്ചങ്ങാ രണ്ട് ചാപ്ടർണ്ട വെച് ഇടുവല്ലേ അവര്
ഏ അല്ലങ്കി ആ അത് ഈ പെട്ടെന്ന് കൊണ്ടോന്ന ഓഗസ്റ്റ് പെട്ടെന്നായി അടുത്ത മാസം ഓണവാ
അയ്യോ ആന്ന് ആന്ന് അ പെട്ടെന്നായി അല്ലിയോ
ഇപ്പ അല്ലേ ഇപ്പൊ പൊതുവേ പറയുന്നു ഈ താമ ഇത് കൂടുതലാന്ന് നമ്മള് ദിവസം പോന്നുന്നെ പെട്ടെന്നാന്ന്
ആ അത് അത് ഇച്ചിരിം കൂടെ സ്പീഡില് ഭൂമി കറങ്ങുന്നു
ആ സ്പീഡില ഇപ്പ കാരണം രാത്രിയും പകലും ഒക്ക പെട്ടെന്നാണ്
ആ അത് ഇച്ചിരി സ്പീഡിങ്ങ് കൂടിയിട്ടുണ്ട് ഇതിന്റെ ഭ്രമണത്തിന്
അതെ പണ്ട് സ്ലോ മോഷനേ ഹ് ഹ്
ആ ആഹ അതിനും ഇങ്ങനെ നിന്ന് നിന്ന് അതിനും അങ്ങും മടുത്ത് കാണും എന്നാ ഇച്ചിരി സ്പീഡാവട്ടെന്ന് വിചാരിച്ചു കാണും
ഇതും ഇങ്ങനെ എത്രത്ത്ന്നും പറഞ്ഞൊണ്ടാ
ആന്ന് അതെന്തിച്ചോ നമ്മുടെ വയസ്സും കൂടും പിള്ളാര് ഏതാന്ന് എല്ലാം പോവാ
ആ ആ അല്ലെലും നമ്മൾ ഇവിടെ പെർമനന്റ് ഒന്നും അല്ലല്ലോടെയ്
അതെന്നെ പോകുവല്ലോ
ആ പിന്നെ അത് അത് മാത്രമേ ഉള്ളൂ സത്യമായ കാര്യം ബാക്കിയെല്ലാം വെറുതെ നമ്മള് ഇയ്യോ ഞാൻ എപ്പഴും ഇരുന്ന് ആലോയിക്കും പിന്നെന്തിനാണ് ഈ കിടന്ന് കാട്ടി കൂട്ടുന്നേന്ന് ഏ ഇവിടെ പെർമനന്റ് ആയിട്ട് അല്യോ പെർമനന്റ് ആയിട്ട് ഉണ്ടെങ്കിലേ നമ്മൾ ഈ കാട്ടി കൂട്ടുന്നതിനോട് എല്ലാം
അന്നേരം അന്നേരം ഉള്ളത് ഓടിപ്പോ ഒന്നുംല്ലാതെ
ആ ആ എന്നിട്ട് പിന്നെ നമ്മള് ഓരോ കാര്യവും ഓ പിന്നെ നമ്മള് അവിടെപ്പം പിന്നെ നമ്മുക്ക് അത് സുഖിക്കാം പിന്നെ നമുക്ക് അത് വേയിക്കാം പറഞ്ഞു കൊണ്ടിരിക്കുവേ അതുപോലെല്ല്യോടെ ഒരു പ്ലേറ്റുകളും ഒക്കെ നമ്മള് ആരോ വരുന്നെന്നും പറഞ്ഞ്കൊണ്ട് എടുത്ത് വെക്കും
ചിന്തിക്കണം നമ്മൾ ഇത്രയും നാളെ ഉള്ള് അവിടെ ആര് വരാനാ അങ്ങനെ ഒരാള് ലോകത്ത് വരത്തില്ല
ഉം എല്ലാം ഇങ്ങനെ കരുതിക്കൂട്ടി വെപ്പാ എന്നാ ഒള്ള സമയം എടുത്ത് ഉപയോഗിക്കത്തില്ല അതാ ഒ ഒള്ള സമയം നമ്മള് നമ്മക്ക് വേണ്ടി വിനിയോഗിക്കുക ആ അതാ യഥാർത്ഥം നടക്കേണ്ടത്
ആ എല്ലാരും ഇവിടെ കിടന്ന് എന്ത് വാന്നോ വെപ്രാളം വിളിക്ക്ന്ന്
ത്തും പിന്നെ ആമ്പ നമ്മളെ എപ്പോഴും എന്തുവാ മുന്നോട്ട് നോക്കിക്കൊണ്ടായിരിക്കുന്നെ
ആ അങ്ങനൊക്കെയല്ല എല്ലാരും അങ്ങനൊക്കെ
പ്രോഗ്രസ് ആഹ അത് നോക്കിക്കൊണ്ടിരിക്കുന്നോണ്ടാടെ ഒള്ള സമയത്തെ ഉം ഒള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയാ
അന്നന്നുള്ള അന്നന്നുള്ള രീതിൽ അങ്ങനെ പോകു
ഉം ഉം
മരുന്നിന്റെ പോണംന്ന് നോക്കാ മരുന്ന് വാങ്ങിക്കണം വൈറ്റമിൻ ഡി ടെ കാര്യക്കെ പറയുന്ന കേട്ട് വാങ്ങിച്ച് കഴിച്ചില്ല എന്നൊക്കെ കാല് വേദന വന്നത് ഞാൻ പറഞ്ഞ് നിർത്താൻ പോയ എന്തിന് കണ്ടിന്യൂ ചെയ്യാൻ
ആ ആ എന്നാ ശരിയടെ ആ ആ